എന്തൊക്കെയാണ് വിശേഷം?
എന്താ സുഖം.
സുഖായിട്ട് പോണു അല്ലെ മഴയൊക്കെ ഇണ്ട അവിടെ?
ഇല്ല ഇല്ല മയക്കാറ് മൂട-
ആഹ്! ഇവിടെ അങ്ങനെ തന്നെ മഴ- മ വന്നിട്ട് ഞ അക്കറാരി അഴ മഴ. തൂങ്ങിയിരിക്കണ്ട് ഇനിയിപ്പ അത് അല്ലാത്തന്നെ മടിയുള്ള ഒരാളാണ് ഞാന് ആഹ! അപ്പൊ മ മടമ മടീന ഒന്ന് താങ്ങണംന്ന് പറഞ്ഞാരി മടി താങ്ങാൻ വേണ്ടിട്ട് മഴയും കാണാനു ഇനി ഇപ്പ ഞൻ പറങ്ങു നക്ക് തോന്നണില്ല
വേടക്കിട്ട വേറെ പണ കഴ്യ ഞ
വേഗംമല്ല ഒരാഴ്ചത്തണ്ട ഇളക്കൻ പറഞ്ഞില്ലേ അതുകൊണ്ട് വേഗം തീരുന്ന പണിയൊന്നുംല്ല അപ്പൊ മഴ വരുന്നുണ്ട് മഴ വന്നാ കഴിഞ്ഞപ്പ എന്താക്കും എന്നുള്ളതില്ല
ആഹ!
ഇങ്ങനെ അടുത്തേക്ക് പോയി നോക്കും കൊട്ടേന്റെ അടുത്തേക്ക് ഒരു കൊട്ട ഫുള്ള്ണ്ടേ അപ്പൊ കൊട്ടേന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓ ഇതൊക്കെതിരുമണല്ലോ ഇതൊക്കെ തിരുമണല്ലോ വിചരിച്ചിച് ആ കോട്ടേനടുന്ന് പിന്നീങ്ങട്ടന്നെ പോരും
അ കൊറെ ഉണ്ടായാല ഞമ്മക്ക് മടിയാണ്
ആഹ അതാണ് അല്ല കൊറച്ചായാലും മടിയാണ് കൊറച്ചായ വിചാരിക്കും ത്കൊറച്ചല്ലേ ഉള്ളൂ നിപ്പ നാളെ തിരുമ്പാ
ആ അതും ശര്യാണ് ആ.
അങ്ങനെണ്ട്
ആഹ! ആഹ! വാഷി മെഷീൻ ഉണ്ടാവലേവീട്ടില്
വാഷിംഗ് മെഷീൻ ണ്ടേരുന്നു പക്ഷെ അതിപ്പോ കേടായിട്ട് അതായത് എന്താ ഇ- വറ്റയിൽ അങ്ങനെ എന്തോ സംഭവിച്ചതാണ് അപ്പൊ പിന്നെ ഞാൻ നേരാക്കിയ പ്രാവശ്യം ഉപയോഗിച്ച് പിനിക്ക് തോന്ന കറണ്ട് ബില്ലൊക്കെ ഒക്കെ കൂടണുണ്ടാവോ
ഉ ഞമ്മളെ സ്ത്രീകളുടെ മടി തന്നെ മടിക്ക് കാരണന്നെ ഒന്ന് ഇപ്പം ആധുനിക യുഗത്തിലെ മെഷീനുകളുടെ ഉപയോഗാണ്
ആഹ!
അരക്കണമെങ്കില് ആട്ട്കല്ല് ഒരല് പിന്നെ അം അമ്മിക്കല്
അല്ല ഇതൊക്കെ ഉണ്ട നമ്മക്ക് ഇണ്ടന്നപ്പ നമ്മള് എടുക്കുവോ മടി മടിയ കൊണ്ട് മാത്രല്ല നേരല്ല
ഇല്ല അത ഞമ്മക്ക് ഞമ്മക്കതൊക്കെ ണുന്നുണ്ടെങ്കി ഞാൻ ആലോക്കുങ്ങന ചെലപ്പോം നമ്മൾ അതൊക്കെണണ്ടെങ്കിൽ എത്രയും ഇന്നത്തെ കാലത്ത് കാട്ടന്ന്
ആ ഞാൻ അരക്കാന നെറ്റ് കിട്ടണില്ല അരക്കാനും ഇതിനൊക്കെ- ഉണ്ട്ന്നുണ്ടെങ്കിൽ മിക്സിൽ തന്നെ അരക്കാം മിക്സി കഴകണമല്ലോ ജാർ എടുക്കണമല്ലോ അത്ര- ചെക്കണല്ലോ തേങ്ങ ചെരകണല്ലോ എന്നുള്ള മടികാരണം പ്പ ഒക്ക മടിയാ
ആ എല്ലാ വടികള് മ്
അത് പിന്നെ ഇപ്പ ആ സാധനം ഇണ്ടായ എടുക്കൂല അപ്പൊ മിക്സി ഉള്ളതൊണ് ആണെ അല്ലെങ്കിലും ആണെങ്കിലും മിക്സി ഇണ്ടെങ്കിലും ചിലപ്പം തേങ്ങരച്ച കറി വെക്കാ മടിയാ. ഇനിപ്പ ആ തേങ്ങ നിറച്ചതിൽ കലക്കി വെക്കാൻ ആവൂല ചാരിക്കും ഏ
അതന്നെ ഉം
ആ പ്പം പ് പ പ പലരും പല മാരിയാ കേട്ടോ ഞാനൊക്കെ എന്റെ ഒരു സ്വഭാവം പറഞ്ഞതാണ് ചിലർ
ഞ ഞാൻ ഞാൻ ന്ന നേരെ തിരിച്ചാ ഞാൻ ഫുഡ് ഉണ്ടാക്കണ കാര്യത് ത്തില് ഞാൻ എല്ലാം നല്ല പെർഫെക്റ്റില് ഇണ്ടാക്കുള്ളു. എന്ത് നി എത്ര ടൈം വെെയിക്കാലും എത്ര ലേറ്റ് റ്റായാലും ഞാൻ ഉണ്ടാക്ക്ന്നത് പിന്നെ ഇപ്പൊ ഞാന് ചേമ്പ് നന്നാക്കയാണ്.
ആ ചേമ്പ് ചൊ കറി മോര് കറി വെക്കാനാ
അല്ലല്ല ചേമ്പും കറ്മൂസയും കൂടി ഇട്ടിട്ട് ഒരു കൂട്ടാനാക്കി വെക്കാനാ ഒരു ഭാഗത്ത് ചക്ക വേവുനുണ്ട് ചക്ക കൂട്ട് ട്ടാന്
ആ എനിക്കൊക്കെ ചക്ക കിട്ടിയ ചക്ക നന്നാക്കണല്ലോന്നുള്ള മടിയാ
അക്കെ നന്നാക്കി അടുപ്പത്ത് വെച് ചൂഞ്ഞ് വേറൊരു കൂട്ടാൻ വേണ്ടിട്ടിതാ അടുത്തത് രിയുന്നു. അങ്ങനെ അങ്ങനത്തെ കൂട്ടാനകളൊക്കെ എനക്കെല്ലാം ഇഷ്ടമാണ് അതേപോലെ ഏർ ഈ മുതിര കറിയൊക്കെ വെക്കുമ്പോ നല്ലോ തേങ്ങ അരച്ച്ന്നെ വെക്കണം എനിക്ക്. അതേപോലെക്കെ രാവിലത്തെ. കടലക്കറിയാണെങ്കി വറുത്ത് അരച്ചിട്ട് ടൈമ് ഉണ്ടാവൂല പക്ഷെ ഞാൻ ടൈമ് ഉണ്ടാക്കി എനിക്കത് ആ പെർപ്പസില് എനിക്ക് ആവണം.
ആ ആ
ഏ അ മാപ്പിളക്കും എങ്ങനെ ആയാലും കൊഴപ്പില്ലാന്നാണ് പക്ഷെ ഇനി ക്കത് അല്ല എൻ ന്റെമ്മ പറയന്നെ ചെയ്യും അൻ എക്ക് ചോർക്ക് കൂട്ടാൻ തെക തെയ്ച്ചാ തെകില.
ആ
കൊറേ വേണം അ കൂടുതലും അഞ്ചുട്ടാനും ചോറൊക്കെ കൂട്ടി തി ന്നുള്ളു.
ആ ഞ ന്ന വിടെ ങ്ങനെ അറിയോ ഞാൻ എന്തുണ്ടാക്കിയാലു ഇനിപ്പോ കഷ് ട്ടപ്പെട്ട് ഓരോന്ന് ഉണ്ടാക്കാവും ക്ഷെ എന്താണ് മക്കളാണെങ്കിൽ കറി കൂട്ടൂല ഹസ്ബൻറ് ആണെങ്കിലും കൊറച് ച്ചു കറിയേകൂട്ടുള്ളൂ ഞാൻ പിന്നെ പാർക്ക് വേണ്ടിയാണ് കഷ്
അതും ശരിയാണ് ഇ ഇവിടെ ഹസ്ബൻഡ് പിന്നെ എന്തുണ്ടാക്കിയാലും ക്ക് വേണം
ആ ഇവിടത് അങ്ങനെയല്ല ഇവിടെ അത് ഉപ്പേരി തിന്നുല ആകെ തിന്നണ ഒരു ഉപ്പേരി പയറു പ് ഉപ്പേരിയാണ് കായപ്പേരി വെച്ചാ കൊറച്ച കൂട്ടുള്ളൂ പിന്നെ വേറരു ഉപ്പേരി തിന്നൂല പിന്നെ ഉൾക്കാക്കെ ബി യും ഫ്രൂട്ടും അല്ല ക്യാരറ്റും കിഴങ്ങും കൂടി ഉള്ളിട്ടൊരു ഉപ്പേരിയൊക്കെല്ലണ്ട് ഒരു മെഴുക്ക്‌ വരട്ടി. അത് പിന്നെയും കുറച്ചൊക്കെ മക്കളാണെങ്കിലും തിന്നും.
അയ് എങ്ങനെ ഇണ്ടാക്കിയാ
അത് നല്ല സുഖാണ് എളുപ്പാണല്ലോ അപ്പൊ നമ്മള് ക്യ ഒക്കെ ചതുരത് ത്തിലുള്ള പീസായിട്ടാ കേട്ടോ ഞാൻ അരിയ ആ അപ്പ അങ്ങനെ കിഴങ്ങാണെങ്കിലും ക്യാരറ്റാണെങ്കിലും ക്യാരറ്റ് കുറച്ചൊന്ന് കട്ടി കുറയ്ക്കും കാരണം വലിയ കട്ടിയിലായ അയിന്റെ ചോയ വേറെയാണ് ന്നറിയും മക്കള്
ആ
ഓ ആ ക്യാരറ്റ് ഒന്ന് കുറച്ച് കട്ടി കൊർച്ചിട്ട് കെ ഒന്ന് ചെറുതാക്കിയൊക്കെ ഇങ്ങനെ ചതുര പീസില് ഇങ്ങനങ്ങനെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ ആദ്യം ഉള്ളി നമ്മള് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി വാട്ടും ആ സവാള സവാള അതായത് അത് നമ്മടെ ഇഷ്ടത്തിന്നരിയാം ഇനി ഇതൊപ്പൊക്കെ കാണാനൊരു ഭംഗിക്കാണ ഇത് ആകെ വെന്ത് തൊടങ്ങി ചളിപൊളിയ ആവൂല
എന്നാല് ചതുരത്തില ആരിക്കു രസം ആഹ് ഓക്കെ
ചതുരത്തില് അരിയാ അപ്പൊ ഞാനെന്താച്ചന്നാ ഞാനും ഇതിന്റെ അതേ വലിപ്പത്തിലരിയ അതായത് സവാള ഇങ്ങനെ നമ്മള് സാലഡ് പിന്നെ കരിമ നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ അതൊന്നും കൂടി ചെറു ചെറുതാക്കും ആ കാരണം സവാള ഏഹ് വാടൂള്ളൂ ചെയ്യാ അയിൻ്റൊപ്പം പറ്റന്നും അലിഞ്ഞ് കാണാതെ ആവൊന്നുല്ല അപ്പൊ ഞാൻ ഈ കെഴങ്ങൊക്കെ അരിയണ ആ ഒരു വലിപ്പത്തിൽ തന്നെ അങ്ങനെ അങ്ങനെ അരിഞ്ഞെടുക്കലാണ് അതായത് എളുപ്പണ്ടല്ലോ നമ്മളിങ്ങനെ ചെറുതാ സ്‌ലൈസായി അരിഞ്ഞരിഞ്ഞ് ലാസ്റ്റ് വിലങ്ങനേയും കൂടി അരിഞ്ഞ് ആ കുറച്ച് വെള്ളം ഒഴിച്ചുകാണ്ടാണ് വേവിക്കലാണ് ആദ്യം
ആ
ആദ്യം ഉള്ളി വാട്ടും കടുക് കടുക് പൊട്ടിച്ച് ഉള്ളി വാട്ടും ഏ അങ്ങനെ ആകുമ്പോ ചളിപിളിയാകും തന്നെ വെക്കാ നല്ലത് നമ്മള് ആദ്യം ഉള്ളി സവാള കടുക് വേണ്ടവർ കടുകിട്ടാട്ടോ എനിക്കൊക്കെ പിന്നെ തൈറോഡിൻ്റെ പ്രശ്നൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കടുകൊക്കെ മാക്സിമം കൊറ അപ്പം ആ അപ്പം ക അപ്പം എന്താ ഞാനതാനട് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കൂടുതലും അപ്പ ഞാനെന്താച്ചന്നാല് സവാള മാത്രടും ചെൽപ്പോ കടുകിടും ഇടായികയൊന്നുല്ല ഇടുന്ന ദിവസണ്ട് കറിവേപ്പില ഇടു സവാളിയും എണ്ണയിലിട്ടൊന്ന് മെല്ലൊന്ന് ഇട്ടൊന്ന് വാട്ടീട്ട് അയക്കി ഈ കിഴങ്ങു ആ അതേമാരി ബീറ്റ് ക്യാരറ്റും കൂടി ഇടും എന്നിട്ട് ഒന്ന് ജസ്റ്റ് ആ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിക്കും എന്നിട്ടേ വെള്ളൊഴിക്കള്ളൂട്ടോ ഒന്ന് ജസ്റ്റ് മൂപ്പിച്ച് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കൊറച്ച് മഞ്ഞ പൊടി ഇടും എന്നിട്ടൊന്നിങ്ങനെ ഉപ്പും ഇട്ടിട്ട് പച്ചമുളക് ഇടും
ഉം പച്ചമുളക് ഇഷ്ടല്ലാ വാണ്ട സാദാ ഉപ്പേരി പക്ഷെ ഉപ്പേരീല് അമ്മള് വെള്ളൊഴിച്ച് വേവിക്കിണില്ലല്ലോ ഓ ആ ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് വട്ടീട്ട് കൊറ ച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് വേവിക്കുക ആ വെള്ളം വറ്റി എനിക്കിപ്പോ അതിന്റെ ഒരു പാകം അറിയാം കാരണം നമ്മള് എടക്ക് ഇങ്ങനെ വ ണ്ട് അതിന്റെ അത്ര വെള്ളം ഒഴിച്ചാ അത് ഒറ്റടിക്ക് വറ്റി അപ്പോളേക്കും വേവും എന്നുള്ള ഒരു ഭാഗം അറിയാം ഉം അ ആദ്യം കൊറച്ചു വെള്ളവെച്ചിട്ട് വേവിച്ച് വെക്കും നോക്ക എന്നിട്ട് വന്ിട്ടില്ലാതിന് തോനെ ആയിക്കഴിഞ്ഞൽ ആ വെള്ളം വറ്റി വരുമ്പോ സംഭവം ഇതാക അങ്ങനൊയിക്കണ് പോ അപ്പൊ രസല്ല അങ്ങനെ അങ്ങനെ ആയ രസല്ല ഗണിച്ചിട്ടുള്ള
ആഹ് ചെറുത വെന്തിട്ട്ണ്ടാവണം അത് പിടിക്കുമ്പോ തന്നെ നമ്മൾ ഉടഞ്ഞു പോവും ശശയിപ്പ് പോവൂല അങ്ങനെ കിഴങ്ങ് ചില ദിവസമൊക്കെ ചില കിഴങ്ങ നന്നായിട്ട് വീവിണ കിഴങ്ങ് ഉണ്ടാവകൂട്ടോ അപ്പൊ കിഴങ്ങ കിഴങ്ങിന്റെ ഷേപ്പ് ചെലപ്പോ പോയി കായിന്നുല്ല
ഞാൻ ഒരു കിലോനെക്കൂടെ വാങ്ങു
ആ
പിന്നെ അപ്പൊ എന്നും ഒരേ ഉപ്പേരിനെ ആക്കണ്ടല്ലോ ങ്ങളെപറ്റി പറ്ഞ്ന്നപ്പൊന്ന്
ആ ഇത്ങ്ങ് ഇതിങ്ങനെവെച്ചാമതി ആ ഇതിങ്ങനെ വെച്ചിട്ട് കൊർച്ച് വെള്ളൊഴിച്ച് മഞ്ഞപ്പൊടി ട്ട് അടച്ച്വെച്ച് വേവിച്ച ആ അടപ്പണ്ട് തൊറക്കുമ്പോളൈ ഒക്കൈതെ വെള്ളണ്ട് വറ്റിയ സംഭവം സെറ്റാണ് പാകായി ഏ പിന്നെ കൊറ്ച്ച് വെളിച്ചെണ്ണ വറ്റ് ചൊയിച്ചെന്ന് മോളക്കൂടെന്ന് തളിച്ച് അഹൊന്ന്ട്ത്തച്ച എല്ലാർക്കും നല്ല ഇഷ്ടപ്പെട്ന്നതാവും ഇവിടം എല്ലാർക്കുഷ്ട ഐന് കൊഴപ്പങ്ങളൊനും ന്നുല്ല
നോക്കിയോക്കണംന്നാല്
ഉം ഒന്ന് വെച്ചോക്കി അപ്പൊ നോക്കാ
ഏർച്ചി മാത്രാകുമ്പോ അതിൻ്റൊര്
കേരറ്റ് മാത്രാകുമ്പോ ഒരു മതിരപ്പും അങ്ങനെയൊക്കെയാണ് വല്ല്യ ഇതില്ല ഞാന്ങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പളാണ് പിന്നെം ഇഷ്ടാവുള്ളു പിന്നെല്ലെങ്കിൽ ങ്ങ്കേ ര്റ്റക്കെ തോനെ വാങ്ങ്ണൂസം അതുകൊണ്ട് ജ്യൂസൊക്കടിക്കാലോ അതുംനല്ല രസാണല്ലോ പുഴുങ്ങീട്ടല്ലേ അടിക്കല്
ആ പുഴിങ്ങിട്ട് ഏ ഞമ്മളെ വാനിലാസൻസൊക്കെ ഉറ്റിക്കും പാല് വാർന്നിട്ട്
ആ ഞാ ഞാൻ ഇതൊന്നങ്ങൻ തൊന്നൈ അതൊന്നൊറ്റികലോ കാര്യങ്ങ ളൊന്നുല്ല
ഏ പാല് പാർന്ന് വാനിലാഎസൻസിറ്റിച്ച നല്ല ടേസ്റ്റാ
ആണല്ലേ
ഉം ഞാന് അതെ പോലെ ഉരുളാച്ചിട്ടുണ്ട് ഒരുവട്ടം ഉരുളകെയങ് ജ്യൂസടിച്ചു ഇങ്ങനെ ആ പല് വാർന്നിട്ട് ഈസാ പാല് വാർന്നിട്ട് ഈ വാനിലാസെൻസ് ഉറ്റിച്ചു ഉരുളങ്കിയങ്ങ് ജ്യൂസടിച്ചിട്ടിണ്ടായിരുന്നു
അയൊ അത് ഞാൻ കേക്കുന്നാദ്യട്ട അതെങ്ങനേണ് ടേസ്റ്റാണോ
ഉരുളങ്കയങ് അടിക്കാ മത്തനടിക്കാ
ആ ആ ഇ പാലിന്റെ കൂടെയോ
അ പാല് വാർന്നിട്ട്
ഇപ്പാലും ഉരുളങ്കയങ്ങൊക്കെ കോമ്പിനേഷനെ ചേരുവ
അതേപോലെ ഞാന് ഏ ഞങ്ങ് ഇന്റെ കല്യാണ ത്തിന് ഞങ്ങളവിടെ ഞങ്ങള് ആ വെപ്പാലം വെച്ചിട്ടുണ്ടായിരുന്നത് കർമൂസല്ലേ
ഇം
അത് പിഴിഞ്ഞീട്ട് വാനിലാസെൻസുറ്റിച്ചിട്ട് അത് ജ്യൂസാക്കി ഹലോ അല്ല പച്ചാ
പച്ചയൊ
ആ പീങ്ങ
ആ
നല്ല രസ എന്താ ല്ലാരും എന്തജ്യൂസ് എന്തജ്യൂസ് ങ്ങനെ ചോയ്ച്ചീനി ഏ അന്ന് അമ്മക്ക് അറീലേർ ട്ടൊ ഇതെന്താന്നില്ലത് കാരണം ഓല് അവിടന്നെണ്ടാക്കി തരാണല്ലോ
ആ ആ അത് ജ്യൂസ് ആദ്യ പുഴുങ്ങ എന്നട്ട് തണുത്ത്ട്ട് അത് ജ്യൂസടിക്ക
ആ പ കട്ടപ്പാല് ഉപയോഗിച്ചിട്ട് ജ്യുസടിക്ക
ആ ന്നിട്ട് വാനില എസൻസും മധുരത്തിന് എന്താ പഞ്ചസാരയാണോ അതോ നമ്മള് നമ്മൾ ഓർലിക്സ് വെള്ളമൊക്കെ കല്യാണത്തിന് ഇണ്ടാക്കുമ്പളേ പഞ്ചസാരക്ക് പകരം ഇവിടൊക്കെ മിൽക്കുമേഡ ഒഴിക്കാറ്
മി മിൽക്ക്മേഡ് വേണെങ്കി തുള്ളി ഉറ്റീച്ചാ പക്ഷെ പഞ്ചസാര മതി ഞങ്ങള് പഞ്ചസാര ഇട്ടാ അടിക്കല് ഉ എന്നിട്ട് വാനിലഎസ ൻസൂറ്റിച്ചാലില്ലേ ഇത് ഫുള്ള് ഞാൻ ഈ പറഞ്ഞ ഇത് ഫുൾ ഇങ്ങനെ അടിക്കല് മത്തനായാലും ചേ
അത ആ ഒന്നാ നോക്കി നോക്കണം കേട്ടോ എന്നാ കാരണം നമ്മള് പുതിയ അറിവുകളെ എപ്പളും ഞാന് വിളിക്കാട്ടോ ഞാൻ വിളിക്കാ